ഹലോ.
ഫ്രീ ആയിട്ട് ഇരിക്കയിരുന്നോ. അതെല്ലേ പണിളൊക്കെ കഴിഞ്ഞോ. ഏകദേശം.
ഉം ഇനിയിപ്പ പുറത്തുള്ള ഡ്രസ്സൊക്കെ എടുക്കാണ്ട് പൊറത്തിട്ടാ.
ഓഹ് ഞാനും അതന്നെ ഈ അഡ്രസ്സൊക്കെ മടക്കണം അതൊരു.
ആഹ് അതെടുത്തിട്ടില്ല ഞാൻ ട്ക്കാൻ പോകുന്നുള്ളൂ കുറച്ചും കൂടി കഴിയട്ടെ ച്ചാ അവിടെങ്ങനെ ഇരിക്ക ഇനി ഇപ്പ സ്കൂളാര് വരും അപ്പഴേക്കും ബാക്കി പരിപാടി ഉടങ്ങണം.
അതെ അതെ. ഈ തുനി അലക്കുമ്പോ വല്ല്യ ഈ മടപ്പോര്ച്ചിരി പാടാ പെയ്സ് മടക്കി ഓരോരുത്തർക്ക്. സെപ്പറേറ്റ് ആക്കി വെക്കേണ്ടേേ.
ഏ ഹ്.
തേച്ച് മടക്കി എല്ലാം സെപ്പറേറ്റ് ആക്കി സെപ്പറേറ്റ് ആക്കി വക്കുന്ന കൊറെേ സമയം എടുക്കുമല്ലോ നമുക്കത്.
അതാണ് അതാണ്.
അതെ കൊഴപ്പൊല്ല മിഷല്ലാണോ അലക്കുന്നത്. അതെയല്ലേ ആ ഞാൻ മെഷീന അല്ലേ ഞാൻ ക കല്ലിൽ അലക്കുന്നുള്ളു. ആഹ് പ്പൊ യൂണിഫോം അങ്ങനത്തെ സംഭവക്കെ ഉണ്ടല്ലോ ഒക്കെ കല്ലിൽ അലക്കണം.
തന്നെയാണ് യൂണിഫോം ആയിലിട്ട് കിഞ്ഞാല് ക്ലിയർ ഇല്ല.
അതെ അതെ പിന്നന്ന് വെച്ചാല് ഇവിടെ ആർക്കും ഇഷ്ടല്ല എല്ലാരും പറയുന്നത് വൃത്തിയാവുന്നില്ലാ പറഞ്ഞ.
വൃത്തിയവണ ഇല്ലാന്ന് തന്നെ പറഞ്ഞഞ് അത്തന്നെ ഞാനും അതി ഇട്ടാറില്ല ഇന്ന ഇപ്പോ തീരെ വെയ്യാൻ തോന്നി. . വേതന എന്നിട്ട് ഞാൻ യൂണിഫോമിന്റെ അല്ല യൂണിഫോമിന്റെ ഒരു മാസം കൊണ്ട കല്ലിൽ അലക്കിയേ.
ആഹ്, അന്നര് വയ്യെങ്കിലും നമുക്കത് ചെയ്യണം. ചെയ്തേ പറ്റത്തൊളൂ അവിടെ.
തീരെ ക്ലിയർ എവിടെയാണെങ്കില ഒരു റോസ് കളർ യൂണിഫോം ആണ്. ഷർട്ട് വരുന്ന ആഹ്, പെട്ടെന്ന് പണിയാവ ഉം. എങ്ങനെ ന്നിട്ടു വൈകിട്ട് ചായപരിപാടി കഴിഞ്ഞ? വൈയിറ്റാന്നല്ലേ ആഓ ഹ്ഹ് ഹ്. വൈകിയുള്ള ചായപരിവാടി. ആഹ് അതിനൊക്കെ കൊഴപ്പാണ് ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് അതൊക്കെ അലക്കാൻ പ ത്രാണ്
എടങ്ങെറാണ് അയിൻ്റെ ഉപയോഗം നമുക്ക് കുറച്ചും കൂടെ ഇതാകുന്നത് അതില്ലെങ്കി കൊഴപ്പമില്ല.
ആ കൊഴപ്പ ഇല്ല.
ആഹ് അങ്ങനെ നമ്മള് വീട്ടിലങ്ങ ഇരിക്കുന്നോണ്ട് നമുക്ക് എപ്പഴും അടക്കിപെറുക്കി വെച്ചാമതി
ആ തെ അത് ചെയ്താമതി.
അതെ മഴയാവുമ്പോ നമുക്ക് എന്ത് പറഞ്ഞാലും
ഇല്ല മഴ ആഴുമ്പോഴും ഞാന് കല്ലിൽ അലക്കിയിട്ടുണ്ട്ന്ന്ണ്ടെങ്കിലും. വേഗം വരും ഇതിലീക്കിട്ട് ഉണക്കാന്. ആ ഒണ ക്കിട്ട് പിന്നെ റൂമിൽ ഇട്ടു കഴിഞ്ഞാൽ പ്രശ്ന
അതെ ഒണക്കാനാ പാട്. ഇപ്പ ഈ രണ്ടൂസം വെയിലായത് കൊണ്ട്ണ്ടല്ലോ എല്ലാ തുണി നന്നായിട്ട് ഒണക്കി എടുക്കാൻ പ
അഹ് നല്ല ചൂടു ഉണ്ട് അതിനനുസരിച്ച് വെയിലാണെങ്കിലും.
ഞ്ഞേ എത്ര മെഷീൻ അലക്കി ഒണക്കിന്ന് പറഞ്ഞാലുംണ്ടല്ലോ നമ്മള് ആ വെയിലത്തിട്ട് ഒണക്കി കിട്ടുന്ന ഒരു പുതുമ ഒരിതു ഉണ്ടല്ലോ. മണും അതെ അതെ അല്ല അപ്പ പിന്നെ ഫ്രഷായിട്ട് കിട്ടുവേ അതാണ്.
ആഹ് അങ്ങനെ ഒരിത്ണ്ട്.
അതെ അതെ ഇതിപ്പോ എന്താണെങ്കിലും അ നമ്മള് പണ്ടത്തൊക്കെ വെച്ച് നോക്കുമ്പോ എന്ത് കാര്യ ആണേലും പുതിയ പുതിയ മെഷീനൊക്കെ വന്നെങ്കിൽ പോലും അല്ലേ നമ്മുടെ പഴയ കാലഘട്ടത്തിലോട്ട് കൂടുതൽ ഇതായേ ക്കുമ്പം നമുക്കൊരു തോന്നൊല്ലൊ.
അതെ അത് അത്ര തന്നെ ഉള്ളു. പിന്നെ ഞമ്മക്കും നല്ലത് അതന്നെയാണ് ശരീരത്തിന്.
ഇപ്പയ് നല്ല അത് അതെ. ഇതൊക്കെ വന്ന് കഴിഞ്ഞിട്ടല്ലേ അതെ.
അതിൽ നിന്നൊക്കെ പിന്തിരിയും ന്തോറും
അതെ സത്യം പറഞ്ഞാൽ ഈ പുതിയ മെഷീനൊക്കെ വന്നതിനു ശേഷം കൂടുതൽ ഇത്ര രോഗങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ അത് ഇത്. ക്ക വരാൻ തൊടങ്ങിയത് അല്ലേ
അഹ് ശരിയാ.
ആഹ് കാരണം നമ്മള് കൂടുതൽ അതും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നില്ല നമ്മുടെ ശരീരം ഒരുപാട് വർക്ക് ചെയ്യുന്നില്ലല്ലോ സിംമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും ഇതാക് അല്ലേ.
ഇപ്പൊ തൊടക്ക്ന്നെന്നെ മഫ് ഉപയോഗിച്ചിട്ടല്ലേ അത് ഞമ്മള് താഴേക്കെടന്ന് തൊടച്ചിരുന്ന സമയ ത്ത് എന്തൊര് ഇത്ണ്ടായിരുന്നു. ശരീരത്തിനൊരു ആയാസം ഇണ്ടായിരുന്നു.
അതെ അതെ ഇപ്പൊ എന്നേ തന്നെ തൊടക്കുന്നെ മിഷീനുകൾ വരാൻ തൊടങ്ങി. തന്നെ അങ്ങ് തൊടചൊളും നമ്മളാത് ഇതങ്ങോട്ട് ഒഴിച്ച് കൊടുത്താ മതി.
അത് ഒഴിച്ചൊട്ത്താ മതി.
അതുകൊണ്ടാണ് നമ്മുടെ കാരണവന്മാർക്കൊന്നും അസുഖങ്ങളോ ഒന്നും ഇല്ല അവരൊക്കെ നമ്മളെ ഇങ്ങനെ നോക്കുന്നെ എന്തോ ഒരു ഭീകര ജീവികളെ നോക്കുന്ന പോലെ. ഇത്രയും അസുഖങ്ങളോ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്.
ആഹ്
ആഹ് അവർക്കന്നും അങ്ങനെ അസുങ്ങള ഒും വന്ന്
ഒന്നുല്ല ഞമ്മളൊക്കെ അതാ ഒരു തലക്കെന്ന് ഇപ്പഴേ തൊടങ്ങീക്ക്ണ്.
അതെ അതെ ചെറിയ പ്രായത്തിൽ തന്നെ പല പല പ്രശ്നങ്ങളാ.
അതെ
ആരോഗ്യം തന്നെ കണ്ടില്ലെ ഇപ്പ തന്നെ ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതലും അറ്റാക്കും അങ്ങനത്തെ കാര്യങ്ങളൊ
ആഹ് അതെ അങ്ങനെ തന്നെയാണ് വര്ന്നേ. ഒന്നാമത്തെ ഈ ഫുഡിന്റെ പ്രശ്നാണ്. ഫുഡാ
ഫുഡിന്റെ ആ ഫുഡാനും മെയിന് അതെ ഈ കഴിഞ്ഞ ദിവസം എന്റെ ഒരു റിലേറ്റീവ് ആഹ് മരിച്ചു പോയേ പുള്ളിക്ക് ഒത്തിരി പ്രായല്ലായിരുന്നു അൻപത്തി മൂന്നോ വയസ്സൊള്ളൂ ഹോസ്പിറ്റല് വർക്ക് ചെയ്യായിരുന്നു. അറ്റാക്ക് ആയിരുന്നു ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ തൊട്ടടുത്താണ് അപ്പൊ രാവിലെ എണീറ്റ് ഏഹ് രാവിലെ എണീറ്റ് കുളിച്ച് ഒരുങ്ങി ഫുഡ് കഴിച്ചിട്ട് പോവാ പ്രത്യേകിച്ച് വർക്ക് നടക്കൻ പോലുള്ള ദൂര ഇല്ല
അത് ശരിയാ
പിന്നെ വെറെ എടെങ്കിലും പൊറത്തെട്ടൊ പോണങ്കി വണ്ടിക്ക് പോക അപ്പോ ശരീര അനങ്ങി ഒന്ന ചെയ്യുന്നില്ല സത്യം പറഞ്ഞാ അല്ലാതെ വേറെ പുള്ളിക്ക് അസുഖങ്ങളൊന്നുയില്ല
ആ
ആഹ് അപ്പോ അറ്റാക്ക്‌വന്ന് അങ്ങനെ വരുന്ന ഒരു പ്രതീക്ഷ ഒരാളല്ല
അത് പിന്നെ അങ്ങനെ തന്നെയാണ് മിണ്ടാതെയും പറയാതെയും തന്നെ ആ സാധനം വര്ക
ആന് അതെ നമുക്ക് അറിയാനും പറ്റത്തില്ല.
നമ്മള് പ്രതീക്ഷിക്കാതെ ഇരിക്കണ സമയത്ത്- എന്റെ ഉപ്പാക്ക് അങ്ങനെ ഒണ്ടായതാ നമ്മള് പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്താ ഉപ്പാക്ക് ഇതേമാതിരി അറ്റാക്
ഓഹ് വന്നല്ലെ
ആഹ് ഒരു പ്രദേശയുണ്ട് ആൾക്ക് ബ്ലോക്ക് ഒക്കെ നീക്കം ചെയ്തു
ആഹ് അന്നിട്ടും വന്നോ
ഓഹ് ആകെ പ്രശ്നയായിരുന്നു
ഉം അതാണ് ഒരു നമുക്ക് പ്രതീക്ഷിക്ക് നമ്മള് വേറൊരു അസുഖം പോലെ അല്ലല്ലോടാ
അത് എന്താ ഇത് പ്രതീക്ഷിക്കാതെ വരും. കാരണം എപ്പോഴും ഒരു ഭാഗത്ത് ഇരിക്കാത്ത ഒരു വ്യക്തിയാണേ ആഹ് എന്നിട്ടും വന്നു ആ
ഓഹ് അന്ന് അന്നേരം പിന്നെ നമ്മള് ഈ പറയുന്നപോലെ ഓള് നടക്കുന്നില്ല ഓടുന്നില്ല വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപോല് കാര്യ ഇല്ല
മൂന്ന് ഇതുണ്ട് പറമ്പുണ്ട് അതിലൊക്കെ പോയി വരും കാലത്ത് എണീറ്റിട്ട് പിന്നെ അതില് എന്തൊക്കെയ ഒണ്ട് അതൊക്കെ വല അതൊക്കെ എടുത്തൊണ്ടുകൊണ്ട് വരും അങ്ങനെ ചെയ്യാണ് ഒരു ഭാഗത്ത് ഇരിക്കൂല വന്ന് കഴിഞ്ഞാൽ ഉപ്പന്നെ അതൊക്കെ വെട്ടിക്കട്ടയ അങ്ങനെയൊക്കെ ചെയ്യണ ആളാണ് അങ്ങനത്തെ ആൾക്ക് ഇത് വന്നന്ന് പറഞ്ഞപ്പോ ഞങ്ങള് പറയും ഞങ്ങൾക്കൊക്കെ ഏത് സമയം വേണമെങ്കിലും ഓടേണ്ടിവരും
അയ്യോ വിശ്വസിക്കാനേ പറ്റത്തില്ല അല്ലേ പറഞ്ഞപ്പഴ് തന്നെ അതെ അതെ അതിന് പിന്നെ സാധാരണ വർക്ക് ഒന്നും ചെയ്യാതെ ഇറങ്ങിയിരിക്കുന്നവർക്ക് ഇത് വന്നന്ന് പറയുമ്പേ നമ്മള് അ
അത്ഭുതപ്പെടാനുണ്ട് ഞാൻ അതാ പറഞ്ഞെ നമ്മുക്കൊക്കെ വേഗ ഓടി വരും നമ്മള് വീട്ടി
ഓടി വരും അതെ അതെ അതെ സത്യം എന്തോ ചെയ്യാനാ
നിന്റെ വൈകീട്ടത്തതൊക്കെ കഴിഞ്ഞോ
വൈകിട്ടത്തേത് ഇനി രാവിലത്തേത് കൊറച്ച് ഇരിപ്പുണ്ട് വൈകിട്ടിനി എന്തേലും വേണംന്ന് പറഞ്ഞാല് ചെലപ്പോ നമ്മള് പെട്ടന്ന് ഒണ്ടാക്കിയാ മതി തോ ചോറ് ഇരിപ്ണ്ട് ചക്ക വേവിച്ചു രാവിലെ
ഇനി എന്തുവാ പച്ചെല
ആഹ് പച്ചചക്ക വേവിച്ച അപ്പൊ അതിന് ഇരിക്കുക അല്ലെങ്കിൽ ഇന്ന് കഴിച്ചില്ലെ നാളത്തേക്ക് അത് കൊള്ളില്ലല്ലോ ആഹ് അത് വൈകിട്ട് ഒന്ന് - കടുക് താളി എടുക്കുവാണങ്കി ഇച്ചരി ടേസ്റ്റ്ണ്ട് അവർക്കൊക്കെ ഇഷ്ട്ടവാ അങ്ങെ കടുക് താളിച്ച് കപ്പൊക്കെ ആണേലും
അപ്പൊ അത് അപ്പൊ തന്നെ കടുക് താളിക്കാലോ അന്നിട്ടങ്ങ് വെച്ചെടുത്താൽ മതിയല്ലോ ഞങ്ങളൊക്കെ അങ്ങനെ ഇവിടെ ചെയ്യാറ്
അപ്പൊ നമ്മള് രാവിലെ അങ്ങനെ കഴിക്കു അന്നിട്ട് നമ്മള് വൈകിട്ട് ആകുമ്പോത്തേക്ക് തണുത്ത് പോകില്ലേ അപ്പൊ ചൂടോടെ കഴിക്കണമെങ്കിൽ എന്നേരം എടുത്തിട്ട്ന്ന് ചെറുതായിട്ട് എണ്ണ ഒഴിച്ച് കടുക് താളി ച്ചെടുക്കുവാണെങ്കിൽ
ആഹ് ഞങ്ങളൊക്കെ ഇണ്ടാക്കും ആ സമയത്ത് എപ്പളാ കഴിക്കാൻ പോണേ അപ്പളാ അത് ഇണ്ടാക്കാം
ഉണ്ടാക്കുക ഈ ക ഈ ചക്ക രാവിലെ ഒണ്ടാക്കിയതാ പക്ഷെ രാവിലെ ഒണ്ടാക്കി തീർന്നില്ല ഇരിക്കോ ഇനി ഇരിക്കോ കൊറ ഏറെ ഇരിക്കുവ അപ്പൊ ചക്കയെന്ന് പറയുമ്പോ ഈ- അധികം കഴിക്കത്തില്ല ഇവിടെ ആരും ഈ പറഞ്ഞ പോലെ ഇച്ചിരിയേ കഴിക്കത്തുള്ളൂ ചക്കയൊക്കെ
ആഹ് ഇവിടെ എന്റെ മോനൊന്നും കഴിക്കൂല റ്റല്ലാതോന്ന പഴുത്തപോലും കഴിക്കില്ല അവനെ ചിപ്സ് ആക്കിയാ ഒക്കെയാ അത് കൊറ അത് കൊറച്ച് ഇത്‌ റിസ്ക് ഉള്ള കേസാണ് അത് ഇവൾക്ക് ആവശ്യമാണ്
ആഹ് അതെ അതെ അതെ വേവിച്ച നല്ലതാ ആരോഗ്യത്തിന്- ആഹ് ഇത് ആരോഗ്യത്തിന് ഇച്ചിരി നല്ലതു ആയി, വേവിച്ചത് പക്ഷെ, അത അവർക്ക് വേണ്ടാതായി.
ഇവന അതൊന്നും പറ്റില്ല ഇവനിക്ക് ചിപ്സ് ആണെങ്കി ഓക്കെ, പഴുത്തത് കഴിക്കൂല, അതുപോലെ ഉപ്പേരി വച്ചാ കഴിക്കൂല.
ആഹാ ആഹാ...
ഉം അങ്ങ-
അത് മിക്ക മിക്ക പിള്ളേര ഞങ്ങള ഇവിടെ കഴിഞ്ഞിവസം ഇതേലെ ഉപ്പേരിയാക്കിയിട്ട് അത്- മൊത്തംന്നേരെ തീർത്തു.
ആഹാ എന്നാ മതി കഴിച്ചാ മതി, സന്തോഷാണ് അങ്ങനെയൊക്കെ കഴിക്കുമ്പോ.
ആഹ് അതെ പക്ഷെ പഴുത്ത- ചക്കയൊക്കെ എടുത്ത് വെച്ചാലോ വേണ്ട.
ആഹാ.
ഉം അതെ അത് നമ്മളിങ്ങനെ ഈ ചക്ക- അറിയത്തില്ല അതാ ചക്ക വെച്ച, അപ്പ- പ്പ ഉണ്ടക്കൂലേ, ചക്കയപ്പ ഉണ്ടാക്കൂല?
ഉണ്ടാക്കും അത് നിങ്ങളെ നാട്ടിൽ, എങ്ങനെ ഉണ്ടാക്കുക എല്ലാം കൂടി പൊടിയും- മാവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കാം.
ആഹ അതെ അങ്ങനെ ഉണ്ടാക്കാം.
അങ്ങനെ തന്നെ ഉണ്ടാക്കത്- അതില എന്താ ശർക്കര, പഞ്ചസാര ചേർക്ക.
ശർക്കരയ ചേർക്കാറ് ഗോതമ്പ്- പൊടിയണല്ലോ അപ്പ ശർക്കര ചേർക്കും, അരിപ്പൊടിയും. റവയും കൊണ്ടു ഉണ്ടാക്കും അരിപ്പൊടിയും ആഹാ ഗോതമ്പൊടിയും, കൂടെ വെച്ചും ഉണ്ടാക്കും.
അങ്ങനെ ഉണ്ടാക്കൂല്ലേ അപ്പോ- അതില് തേങ്ങ, ശർക്കര- ഏലക്കായ.
തേങ്ങ, ശർക്കര, ഏലക്കായ. അങ്ങനെ ചേർത്തിട്ടാ അവല്- ആഹാ പൊടിയും ചേർക്കും പിന്നെ- നമ്മുടെ ഇതുണ്ടല്ലോ മറ്റേ. ആ ഇച്ചി റ്റൈറ്റില് ചപ്പാത്തിയക്കാട്ട- ഇച്ചിലൂടെ ലൂസ്.
ആലൂസ എനിക്ക് മനസ്സിലായി. ആഹാ. അങ്ങനെയണല്ലേ, അല്ല ഞങ്ങളെവിടെ അങ്ങനൊക്കെ- ന്നെ പക്ഷെ പഞ്ചസാരാണ് യൂസ് ചെയ്യല്.
ഓ പഞ്ചസാര, പഞ്ചസാര ഉപയോഗിക്കത്തില്ലടാ അങ്ങനടെ.
ആഹ പിന്നെത് ഈ ശർക്കര- ആവുമ്പോ അത് നമ്മുക്ക് എന്താ പറയാ? അലീചേടുക്കണ്ടേ ആഹാ അതാണ്. അപ്പോ ഈ ചക്കയുടെ ജ്യൂസ് തന്നെ ഉണ്ടാവല്ലോ.
ആഹാ അപ്പോ ശർക്കര- പാനിയാകുമ്പോ നമ്മള് വെള്ളം ഒട്ടും ചേർക്കണ്ട.
കൊറച്ചാക്ക അല്ലേ?
കൊറച്ച് ചേർത്താ മതിയാ?
നമ്മള് ചക്കയുടെ ജ്യൂസ് തന്നെ- ഉണ്ടാവും മര്യാദക്ക് അപ്പോ പിന്നെ അതിന്റെ പുറത്ത് ഇതും കൂടി- ആകുമ്പോ
ആമ്പ ഇച്ചിരി, ഇച്ചിരി ഇതായി പോകും. അപ്പോ നമ്മൾ അതിനനുസരിച്ച്. എന്നാല് ഒരു, ഒരു, ഒരു എന്താ പറയേണ്ട? ഒരുതിലങ് എടുക്കുവന്നെ. തോക്കി നോക്കിയേ ച ചിലപ്പോ- ഇച്ചിരി ലൂസ ആയിക്കെ പോകും.
ആഹാ പോവാ? അതെന്നെ.
അതെ പിന്നെന്താ ചെയ്യാൻ പറ്റും. കഴിക്കൻ വേണല്ലോ കഴിക്കുവല്ലേ? ആഹാ.. ആഹ അപ്പൊ എന്താ ചെയ്യണ്ട ന്നറിയോടാ? നമ്മള് ആഹാ. മിക്സിൽ നമ്മള ഇത് അടിച്ചെടുത്തിട്ട് നമ്മൾ ഈ- വാഴലയിൽ വെച്ച് ഇത് ഉണ്ടാക്കത്തില്ലേ?
ആ അനെ തന്നെ ഉണ്ടാക്കല്ലേ പിന്നെങ്ങ എങ്ങനെ ഉണ്ടാക്കരുറ്.
ആ നമ്മളിത് അല്ലാതീ വത്തെ- ഇലയുണ്ടല്ലോ കുമ്പിളിലാ കുമ്പിള്-
ആഹ ഉണ്ട് ണ്ട് ആ ണ്ട് ആഹ്..
അപ്പാ എല ടേസ്റ്റ് വരും.
ആ ടേസ്റ്റ് വരും ഉം ഞങ്ങ ഇവിടെ മന്നെ വാഴരൽ- ണ്ടാക്കും പിന്നെ വേറെ- ഒരെലുണ്ടല്ലോ ഈ ആഹാ... ഇത് ണ്ടാക്കുന്ന അട ഒക്കെ ണ്ടാക്കുന്ന നലണ്ട്.
ണ്ടാക്ന്ന ആഹ് ഉണ്ടണ്ട് ഉണ്ട് ആഹാ ആഹാ...
അതീ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ണ്ടത്
ആഹ് ഉണ്ട് അതെല്ലെ നമ്മുടെ ഇവിടെക്കെ അത് കുറവ ട്ടോ
കുറവാണല്ലേ ഞങ്ങൾ അതിലാണ് കൂടുതലും ഇവിടെ ഉണ്ടാക്കാറ്
ആ വൈകിട്ട്പ്പ ന്താ ഉണ്ടാക്കുന്നെ
ഏഹ്
വൈകിട്ടിനി എന്താ ഉണ്ടാക്കുന്നെ ഇപ്പൊ ഉണ്ടാക്കുവോ
ഇല്ല അതൊക്കെ നിക്കണെങ്കി കാലത്ത്
കാലത്താ ആഹ് പിന്നെ എന്താടാ പണി
ഇനി ഒന്നും ഇല്ല ന്നി നിയിപ്പോ മോന് വരുമ്പോഴേക്കെന്തെങ്കിലും ഒന്നുംണ്ടാക്കണം
ഓക്കേ എന്നാൽ അതിനുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നാല് ശരി ഓക്കെ ആഹ്